ഹലോ
പക്ഷെ നിങ്ങള് കേള്ക്കുന്നുണ്ടാവോ
ഹലോ കേൾക്കുന്നുണ്ടാ
ഹലോ ആ അസലാമു അലൈക്കും
വലൈക്കുമുസലാം എന്തൊക്കെ വിശേഷം
സുഖാണോ
ആഹ് സുഖായിട്ടിരിക്ക്ണ് നോമ്പൊക്കെ തൊറന്നോ ഓ ഭക്ഷണൊക്കെ കഴിച്ച് നോമ്പൊക്കെ തൊറന്ന്
ആഹ് എന്നാ ഇണ്ടായിരുന്നു ഫുഡ്
ഇന്ന് ഭക്ഷണം ബിരിയാണി കോഴി ബിരിയാണി ഇണ്ടാക്കി പിന്നെ പഴം പൊരിച്ചത് ബ്രെഡ് നെറച്ചത് പിന്നെ ഫ്രൂട്ട്സ് ഒക്കപാടെ
റമളാന് പോയപ്പോലെ
റമളാന് പോയപ്പോലെ സ്വന്തം വീട്ട്ക്ക് വിരുന്നു വന്നതാണേ ഉം അപ്പോ ഒമ്പതും പത്തൊക്കപാടെ ലീവിലല്ലെ ഇപ്പൊ രണ്ടുന്നാല് ആ
ആ
ഇപ്പം പെൺകുട്ട്യാളെല്ലാരും കൂടി ഇങ്ങട്ട് വീട്ട്ക്ക് വന്നാണ്
ആ അത് ശെരി ഉം എന്തേലും വ ർക്ക് പോവ്ണ്ടോ ജോലി ചെയ്യ്ന്ന്ണ്ടാ
ചെയ്തിട്ട്ണ്ടാര്ന്നു ഇപ്പല്ലാ ഞാൻ ടീച്ചറായിട്ട് പോയിക്കോണ്ട് ഇണ്ടായിരുന്ന് ഇപ്പം ഇനിക്ക് ചെറിയ കുട്ടികള്ണ്ട് അപ്പം പിന്നെ നടക്കൂല്ലാ
ആ അത് ശ ഡ്രൈവിങ്ങക്കെ ചെയ്യൊ ഒറ്റക്ക് ഡ്രൈവ് ചെയ്തിട്ടാണോ സ്കൂളിലേക്ക് പോവല്
ഇല്ല ഇക്കാകന്റെ കൂടെ പോവും കാക്ക ഡ്രോപ്പ് ചെയ്യും ഞാന് പൊറത്തെര്ന്നു പൊറത്തന്ന് ഇത് വേരെ ജോലി ചെയ്തിര്ന്നത് ഇപ്പം ഇങ്ങട് വന്നിട്ട് നാല് മാസായിട്ടേള്ളു ആ ഇപ്പൊ ഇവടെ സെറ്റിലായി കുട്ട്യാള് വല്ല്യാ കുട്ട്യാളായിക്ക്ണ് അപ്പം പിന്നെ ഓരെക്കേ ഇവടെ പഠിപ്പിക്കാൻ വാണ്ടി അങ്ങനെ ഇങ്ങട് പോന്നാണ് സെറ്റലായെ ഇവടെ വന്നി ട്ട് ഇപ്പം സ്വന്തായിട്ട് വീടായിട്ടിരിക്കാണ് എങ്ങനെ
മഴൊക്കണ്ടോ നാട്ടില്
ആ വെല്ല്യ മഴയൊന്നുല്ലാ ആയിട്ടില്ലാന്ന് തോന്ന്ണ്ട് മഴക്കാലം പോലെ ഒന്നും മഴ വെര്ന്നില്ലപ്പൊ
ആ ഇപ്പൊ കൊറ്ച്ചീസായിട്ട് നല്ല വെയിലാണ് ഇന്ന് നല്ല മഴയാരുന്നല്ലോ
ഏ അങ്ങട്ടൊന്നു മഴെയ്തിട്ടില്ല
ഫുഡാണ്ടാ ഫുഡോക്കെ ഒണ്ടാക്കുവോ
യെ
നന്നായിട്ട് കുക്ക് ചെയ്യോ ബിരിയാണിയെക്കേ
എങ്ങനെ ബിരിയാണി എങ്ങനെ പൊരിച്ചിട്ടാണോ വെക്കാ
പൊരിച്ചിട്ട് വെക്കും ദംമിട്ട് വെക്കും അങ്ങക്ക് ചെയ്യും
യൂട്യൂബിലൊക്കി പഠിച്ചതാണോ
അല്ല അല്ല ഞാന് പത്ത്, പതിനഞ്ച് വർഷായി മാരേഡ് ആയിട്ട
ആാ
അവര് ഒര് വീട്ടിലൊള്ള ഒര് ബരണം ഒറ്റക്കാണ് ആാ ഒറ്റക്കാണ്
ആാ പ്രശ്നല്ലല്ലോ അല്ലേ
പിന്നെ നമ്മളെ പരീക്ഷണ വസ്തു നമ്മളെ മാപ്പിളേയും കുട്ടികളെ ആണല്ലോ പലതും പരീക്ഷിച്ചൊക്കുന്നു ആാ ആാ പലതും പരീക്ഷ ചേലത് എട്ട് നെലേ പൊട്ടു വീണ്ടും പരി അത് തന്നെ നന്നായാലും ഇല്ലെങ്കിലും ആരെയും ബോധ്യപ്പെടുത്താനൊന്നും ഇല്ലോ
ആാ വീട്ടില് ചെടികളൊക്കെ ഒണ്ടാ
ഇപ്പം നെറച്ച് കൃഷികളോണ്ട്
ആാ ആാ കൃഷികൾക്ക് എ എങ്ങനെ വാളോക്കെട്ട് കൊട്ക്കാറേണ്ടോ
നിങ്ങളെങ്ങനെ വളം ഒണ്ടാക്ക്യാ
ഞാൻ മേടിക്കലാണ് ഒണ്ടാക്കലെന്നും അറിയില്ല പിന്നെ മീൻ എനക്ക് അങ്ങനെന്നും അറിയില്ല കേട്ടോ ഞാൻ വേടിക്കും പിന്നെ മീൻചെല്ല് ഇട്ട് കൊടുക്കും പിന്നെ ഫ്രൂട്ട്സ് പച്ചക്കറി അങ്ങനത്തെ അയിന്റെ തൊലിയും കാര്യങ്ങളൊക്കെ ഒണ്ടാവൂട്ടോ
ആാ വേണം പുളിച്ചിട്ടിട്ട് ഈ പച്ചക്കറിയിലൊക്കെ വേസ്ട്ട് അങ്ങനെ വളം ഒണ്ടാക്കുവാല്ലോ നല്ലതാണ് കഞ്ഞിവെള്ളം ത്തില്ട്ട് ആാ ഞങ്ങള് അങ്ങനെ ചെയ്യാറോണ്ട് പച്ചക്കറിക്കൊക്കെ നന്നായിട്ടിണ്ടാവൂട്ടോ അത് കൊറച്ചൂസം പുളിപ്പിക്കാൻ വെക്കണം എന്നിട്ട് ട്ടൈന്റെ ചണ്ടി ഒഴിവാക്കിയിട്ട് കൊറേ വെള്ളം ഒഴിച്ച് കട്ടിയില്ല്യാതെ ഒഴിച്ചു കൊടുക്കാ നല്ലതാ കറിവേപ്പിലക്കൊക്കെ നല്ലതാണ്
എൻ അവസ്ഥയൊതക്കെ അങ്ങൻത്തെ മണ്ണായതൊണ്ടാ തോന്ന്ണ്ട് വല്യവളങ്ങളും ക്കുന്നാവശ്യഇണ്ടാവലില്ല ജാതിഇണ്ട്, റംബുട്ടാന്ണ്ട് മൊത്തം മുസംബിഇണ്ട് ആഹ് അങ്ങൻത്തെ മണ്ണായി ട്ടാതോന്നണം അങ്ങൻത്താവശ്യങ്ങളൊന്നും വരലില്ല
ഏഹ് ഏഹ് ഏഹ് യാത്രേക്കെ ഇഷ്ടാണ് യാത്രേക്കെ പോകാറുണ്ടാ
ആ പോകാറ്ണ്ട്
ആ ആ ആ എവിടെക്കെ പോവല് എൻ ഫാമിലിയായിട്ടായിട്ടാണോ പോവല്
ഫാമിലിയായിട്ടാണ് ഉം
ഫ്രണ്ട്സിന്റെ കൂടൊക്കെ പോവാറ്ണ്ടോ
ഇല്ലില്ലില്ല ഫ്രണ്ട്സിന്റെ കൂടൊന്നുള ഫാമിലിയായ്ട്ടാ പോണെ ഞങ്ങള് ബാപ്പേമ്മേം മക്കളൊന്ന്
ആത് സുഖാണല്ലോല്ലേ ഉം അത്ശെരി പിന്നെ
ഇങ്ങള് പൊറത്തൊക്കെ പോക്ക്ണ്ടോ ഇമ്മള് എന്തെങ്കിലും ജോലിക്ക് പോണുണ്ടോ
ഇല്ലില്ല ജോലിയൊന്നൂല്ല ഹൗസ് വൈഫ് അതുപോലെ ചെറിയ കുട്ടികളുണ്ട് പിന്നെ ജോലിക ജോലിക്കൊന്നും പോകാറില്ല
ഉം പ്പരണ്ടാമത് എടുക്കണം എന്നാണ് തീയതീറിഞ്ഞിട്ടേ ആ മിക്കളിക്കാൻ വിട്വാരുന്ന് നമുക്കങ്ങനെ പൊരേലോ റൂമുകളിലോക്കെ നിന്നിട്ട് പരസ്പരം വർത്താനംപറയ്ഓരൊപ്പിരി ഇനീപ്പെങ്ങുംപോണ്ട ആങ്ങനക്കെ മ്മള്കണ്ടര്ണ്ട് അമ്ക്ക് പേടിക്കാൻല്ല്യാ അങ്ങനാവുമ്പോ. ഇനീപ്പൊക്കാക പോയാലും ഇക്ക് പേടീല്ല നമുക്ക് ജനല് തൊറന്ന്ഴിഞാല് ദേ ഈ റൂമ്ജനലൊറന്നാണാ അപ്പറത്തെവീട്ട്ലെ ഓരോട് വർത്താനംപറയാ ൻ്റേടത്തെ ജൻലൊറന്നാല് ഇപ്പുറത്ത് എം വീട്ടിലെ ഓരോട് വർത്തമാനം പറയാ
ഉം ഉം ആ ഇവിടെ മുന്നിലൊക്കെ ഫുള്ള് തൊ പിന്നെ കൊർച്ച് പോളം വീട്ടിലെറങ്ങി
ഊംഉം പിന്നെ അമ്മള അങ്ങോട്ടൊക്കെ അങ്ങനെയാട്ടോധികം
ആഹ് ഇന്റെ വീട്ടിലിന്റെ നാട്ടിലൊക്കെ അങ്ങനെ അടുത്തടുത്ത് വീടുകള്ണ്ടായതുകൊണ്ട് നമ്മുക്കങ്ങനെ കണ്ട് ശീലാ ര്ണ്ടേ ഇവിടെ വന്നപ്പോ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഫുള്ള് തൊടിയാ ഫുള്ളു തൊടീന്റെ നടുക്കാണ് ഞങ്ങളെ വീട്
ഊം ഞാനുപിന്നെ ഇൻക്ക് രൺ ഇന്റെ വീട് ട് അങ്ങനെയാണ് കൊറേ തോപ്പുകയ്ഞ്ഞിട്ടാണൊരു വീടാണ് പക്ഷെ ൻ്റെ ച്ചവീടും മുറ്റംമുറ്റം മുട്ടണതാണ് സൊന്തായിട്ട് വീടെടുത്ത് പോയതും മുറ്റംമുറ്റം മുട്ടണതാണ്
ആണ് ആ പിന്നെ
ട്ടോർക്ക് കിട്ടണംന്നില്ലേ
ആഹ് ആഹ് എ എന്താണി താ എന്താ പറയാ ഗോൾഡൊക്കെ ഇഷ്ടാണോ
ഗോൾഡിട്ണ്ട്ന്ന് ആ ഗോൾഡും ബെസ്റ്റാണ് ദേഇപ്പത്തെ റേറ്റന് നമ്മള് ഗോൾഡ് ഇടുക നടക്കൂല ഏഹ്
കണ്ടാലല്ലേ ആർക്കാഷ്ടപ്പെ
ആഹ് വേല എഗോൾഡ് പണ്ടൂട്ടെ ഇജ്ജാതി വെലയാണ്
അതുഗോൾഡൽ
ഗോൾഡൊന്നൂല്ല്യാ ഒക്കെ ഗേക്കിക്കണ് എങ്ങനെ
വീട് പണിക്കെടുത്തതായിരിക്കൂല്ലേ
ആ അവിടു വണ്ടി ത കോളുടെൊക്കെ കേയച്ചു തുടങ്ങിയിട്ടുാണ്
വീട് പണി ഇപ്പടുത്താണ് കഴിഞ്ഞത്
ആ അപ്പൊ കഴിട്ടുള്ളൂ ഞ ന സൊയർ അരസ നാട്ടേക്ക് വന്നിട്ട് വ പക്ഷീർത്ത ഇരുന്നിട്ടിപ്പ മൂന്ന്ു മാസായി
അതത് ശെരി ഇമ്മടെ അടുത്ത തന്നൊണോ നിങ്ങളടെ ഹസ്ബൻറിിന്റെ അവിടെ തന്നൊണോ വീടു
അല്ല ഇക്കങ്ങ വീട് ഇവിടെ ദൂറെയാണ്
അ അത് ശരി
ഉം
മക്കളൊക്കെ അങ്ങനെ പഠിക്കുന്നത് മക്കളാണോ
ആഹ എല്ലാരും ആറാണം പഠിക്ക നോക്കണംോ
ആറ് മക്കളാണോ
ആഹ് ആരണ്ണം
അത് ശെരി വെള്ളപ്പ ഇണ്ട അവളെ നാട്ടിലെ
ഏ
കിണറില് നിങ്ങ അവിടെ വെള്ളൊക്കെള്ള ഏരിയ ആണോോ
ആഹ് വെള്ളമൊക്കെല്ല പക്ഷെ പുഴക്കരയും കടലിന്റെ കരൊക്കെ പടം ആയതുകൊണ്ട് കുടിക്കാന രസമ നമ്മുടെ നാട്ടിലത്തെ വെള്ളത്തിന്റെ രസ രസല്ല ആഹ ഒരുരുചി കള ഫിൽർ ചെയ്തെടുത്താ കൊഴപ്പില്ല ഫിൽട്ടർ ചെയ്തെടുക്കലാണെന്നണ്ട്
വേനല് വേനൽ സമയത്ത്
ആ വെള്ളം പറ്റില്ല വെള്ളള്ള വെള്ളം ഒരു പാട ഏരിയോ അതപോലെൊക്കെയാണ് ഓർല്ല അതാണ് പുഴയും കടലൊക്കെ എടുത്തുള്ളതത് കൊണ്ട് വെള്ള വറ്റൊന്നില്ല
ആ
ഭയങ്കര ചൂടായി കാരക്കത് നിക്കാൻ വയ്ക്കൂല
മലയത്തെ യാത്ര പറയുന്നത് ഇഷ്ടാണോ ആഹ വലുണ്ട
ഓ പോട്ടുണ്ട് ഞങ്ങള് വാതിരപ്പള്ളി വെള്ളച്ചാട്ട കാണോ പോയിരുന്നു നല്ല മഴയത്ത് മഴ കൊൊണ്ട് വെള്ളച്ചാട്ടൊക്കെ കണ്ട വന്നു
ആ ആഹ അതിരപ്പള്ളി വെള്ളച്ചാട്ടം വയനാടാണോ
അല്ല അല്ല അത് ഇവിടെയല്ലേ നിലമ്പൂരങ്ങട്ടെ
ആഹ നലമ്പൂര് ആ ആ
ആങ്ങട്ടാ അത്ത ഞങ്ങളെ വീട്വിടെന്ന് അപ്പൊ ഞങ്ങ അവിടന്ന് പോയത ഏ
ഇഈ മഴേന്റെ സമയത്ത് അങ്ങെ വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് നോക്കാൻ പറ്റോ മഴയ സമയത്തൊക്കെ വെള്ളച്ചാട്ട ആഹ ആഹ
ഓ അവിടെ അങ്ങനെ സെക്യൂർ ആണ അത പിന്നെ കൊഴപ്പില്ലന്ന് വിചാരിച്ച
ആ അതെ അതെ ഫാമിലി ആയിട്ടായിുന്ന പോതയത്
ആഹ ഫാമിലിായിട്ട് പോയി
വയനാട് അങ്ങടെൊക്കെ ഊട്ടി അങ്ങട്ടൊക്കെ പോയില്ലെ
ഓ പോയി വന്നേേഷം പോയിസ്ഥ പോുമ്പടുത്ത നിന്നു അ ഓ ഇന്നെ കുപ്പള എങ്ങനെ
യാത്രാ പ്ര്രേമികളാണ തോന്നുന്നു
ആഹ് യാത്ര പ്രേമികൾ പറഞ്ഞ എന്റെ കുട്ടികൾക്ക് നമ്മളെ നാടിനെ കുറിച്ച് വിലയതിില്ല ഞങ്ങൾ പുറത്ത് ജീവിച്ച്ച് വളർന്ന പോല ആയതൊണ്ട്
നിങ്ങള് അവിടെ കൊറെ ഇ ആ ഇ പൊ പൊർത്ത്
ആ ഞാൻ പ്പത്ത് വർഷായിട്ട് അവിടൊയ് ർന്ന്
അത് ശരി അപ്പൊ ഇബടെ കട ബിസിനസ് വരണം ല്ലാ ല്ലെ..
പിന്നെ ആ ഇവിട്ത്ത് കാലാവസ്ഥയ്റ്റ് മിംഗ്ള്ളാവാണം എന്നാലെ ഞങ്ങൾ വന്ന അവിടെയും ഇവിടയും ഒക്കെ കൊറെ റൂംട്ത്ത് നിന്നു.
ഒരികൊടുത്തെ വെള്ളവും പൊടിയും കാലാവസ്ഥക് പറ്റൻഡേ.
മൂത്ത കുട്ടി മൂത്ത കുട്ടിക്ക് എത്ര വയസായിട്ട്ട് ആ അത് ശരി.
ഏറ്റവും ചെറുതിന് ഒന്നരാ വയസ് ആഹ.
ആ ഉം അത് ശരി അപ്പൊ ഒര്ക്കൊന്ന് ഇവിടെ തിരിച്ച് വരുന്നല്ലേ നമ്മള നാടൊക്കെ
വന്നി ഒക്കെ തന്നെ വന്ന മൂന്ന് നാല്ല് കിരുന്ന് പി അന്വേഷിച്ചപ്പോൾ ഓകെ പറഞ്ഞു ഇവിടുത്തെ കാലാവസ്ഥ പറ്റാത്തതു കൊണ്ടാണ് മിങ്കൾ ആവുമ്പോൾ ശരി ആയിക്കോളും ചില സമയത്ത് വൈലും മഴയും കൊള്ളണാല്ലാ
ആ ആ ഇന്നാ ഞാൻ വിളിക്കാട്ടോ മം
ആ ആയി
എന്നാ ശരി ഞാ വിളിക്കാ...